ഹലോഫ്
ആഹ് എന്തെക്കെ വാർത്താനം ഉം
സ് സുഗായിട്ട് ആഹ് കൊറേ ആയി വിളിച്ചിട്ട് ഇത്ക്കാെരു കോള് വന് ഒര് ഫോൺങ്ങനെ വന്നോണ്ട്ക്ക്ണ്ട് ഇങ്ക്തോനുന്നത് നേ എന്താ ഞാൻ കൊ നേര്ത്തെ ഇന്റൊര് ഫ്രണ്ടിന് വിൾ ച്ചിന്ന് അവളാണ് തോന്ന്ണ്ട്
ആഹ് ആഹ്
ആഹ് പിന്നന്തൊക്കെ വിശേഷം.
എന്താ കൊഴപ്പൊന്നുല്ല.
ആന്നെ ഓ മഴ മഴപ്പോ കൊർച്ചൊരു ഇത്ണ്ട്. ഉം ചെറിയൊരു ക്ഷം ഇന്നാലും ഇങ്ങനെ ഈ മുടി കെട്ടിക്കുണ്ടെന്നേണ് കാർമേഘങ്ങള് ആഹ് അഹ്
ആഹ് പ്പൊ നേരം വെളിത്തിട്ട് മഴന്നായിരുന്നു കുട്ടികള് പോക്കും വരവും അയിന്റെ അടിയിൽ കൂടെ മഴ്യും
ശെരിയാ വയങ്കര മയയായിര്ന്ന്
ഞമ്മക്ക് വീട്ട്കുത്തിർന്നാ മതി കുട്ടിയോളെ ഒരഅവസ്
അതെ തണുപ്പും. ചെറിയ മക്കളാവുമ്പളാണ് പ്രശ്നം.
ആഹ് എന്തായാലും പോവന്നെ വേണ്ടേ.
അതെ ഹും ഹും ഹും
തണുപ്പ് തട്ടിയാല് എന്തേലും അസുഖവുണ്ടാവും.
ആഹ് കഫം ഒ കഫന്നറഞ്ഞിട്ട് ഹോസ്പിറ്റലിലന്നെയാ. അങ്ങനെ മൂന്നീസം ഹോസ്പിറ്റല്ലെന്നേര്ന്നു മോൻക്ക് ഈ അലർജിന്റെ പ്രശ് ഇല്ല അംമിൻറ്റല്ല ഇങ്ങനെ കൊണ്ടട്ക്കെന്നന്നെ ഒരു മാറ്റൂല്ല അലർജിന്റെ പ്രശ്നം ഈ തൺപ്പ് ഇങ്ങട്ട് വന്നാല് കാ
തണുപ്പ് തട്ടിയിട്ട് ആഹ് ഞങ്ങക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മഴ കൊള്ളാതിരിക്കലൊന്നുല്ല. മയ പെയ്താ മയത്ത്കൂടെ എറങ്ങും ഉം
അത് പിന്നെ അവര് മഴ കണ്ടാ പിന്നെ അവർക്കൊന്നുംല്ല. അസുഖുല്ല ഞമ്മള്
ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചീന്നു കുട്ട്യാളല്ലെ എത്തീട്ട് അപ്പൊ വലുതായോക്കുമ്പോ പിന്നെ ഒന്നും നോക്കലില്ല മയത്ത്ക്കൂടെ അങ്ങനെ വിടലെന്നേ
പിന്നെ അമ്മള് നോക്കീട്ട് കാര്യല്ല
ഉം പിന്നെപ്പൊ. ആഹ് ചെറിയ കുട്ട്യാളായപ്പം പിന്നെ നല്ല അസുഖോം ഉണ്ടായിന്നു.
അതെ. ഔഫ് ഹോസ്പിറ്റല അഡ്മിറ്റെന്നേര്ന്ന്. ആശുപത്രിയില് ങ്ങനെ കേറി എർങ്ങനെ പണി.
ആഹ്
ഉം.
വല്ലാത്തൊരു എടങ്ങേറ് തന്നേണ് ഇപ്പം പ്രതിരോധം ഇല്ലാവണിണ്ട്.
ഇക്കോൽത്തിൽ അസുഖങ്ങൾ ആ അന്നൊക്കെ പണ്ടൊക്കെ എങ്ങനേന്നു അസു. എന്തെങ്കിലും ഒരു പനിണ്ടാവോ അങ്ങനെയുള്ള ഇപ്പത്തെ കുട്ടിയൊക്കെ ഈ കഫക്കെട്ട് ഭയങ്കര ശല്യം തന്നെ ഒരു മൂന്നര വയസ്സ് മൂന്ന് വയസാവാതെ ഇങ്ങള് ഐന്നൊന്ന് മാറി
ഉം അല്ല ഈ അലർജിള്ള പ്രശ്നങ്ങൾക്ക് പിന്നെ മ് ജീവിതകാലം മൊത്തം ഇതന്നെ.
ഉം ഉം ആഹ്
അലർജി ഭയങ്കര പ്രശ്നം
വെല്ല്യ മോൻക്ക് അതേമായിരേര്ന്നു ഓൻക്ക് പിന്നെ ഒരു മൂന്ന് നാല് വയസ്സൊക്കെ ആയപ്പോ ഓന്റ് കൊറെ കൊർഞ്ഞു. ഞാന് ഇവിടെ പെര്ന്തൽമണ്ണണ്ട് അസ്. ർനൊരു ഹോസ്പിറ്റല് അവിടെ കൊണ്ടോയ് ഫുള്ളാ ചെക്കപ്പ് ചെയ്തു അപ്പോ ന്നോടൊക്കെ ഇണ്ട് എന്നൊക്കെ പറഞ്ഞു.
ആഹ്.
അവിട്ന്ന് കൊറേ മരുന്നൊക്കെ കുടിച്ച്. പിന്നെ പ്പ ന്നും കൊഴപ്പില്ല ഇപോനെ ല്ലാ വെള്ളത്തിക്കൂടിയൊക്കെ ചാടും
ഏഹ് കോയ്. ക്കോട് ഇതേപോലെ ഒരു ഓ ഓസ്പിറ്റല്ണ്ട്ന്ന് പർഞ്ഞ്ട്ട് ഇപ്പൊ വിളിച്ചേക്കീര്ന്ന് അവര് പറയ്ണ് എന്താന്നാ ഇമ്മള് കൊറേ മര്ന്ന് കുട്ച്ചിട്ട് കാര്യല്ല
ആഹ് എന്താ അലർജി ചായിന്ന് മാറി നിക്കാല്ലേ അതെല്ലാ ഡോക്ടറും പറയണെണ്ട്.
ആഹ് ഇവടെ ഈ ഒരു ഹോസ്പിറ്റൽലാ അത് അവ്ട്ക്കാണ് ഏത് പനായാലും രണ്ടോ അ അയാളട്‌ത്ത് കൊണ്ടോകും മരുന്നൊടുക്കും കുടിക്കും. അയ്യ് മറ്റേ ആന്റിബയോട്ടിക് അഞ്ചീസ്ത്ത്ന്ള്ള അത് തലും. അത് കുടിക്കുംന്നല്ലാതെ അമ്മള് വേറള്ളത് ത് മാറ്ണി പിന്നെ അതാണ് അപ്പൊ ഞമ്മൾ ഒന്ന് എങ്ങന ഒന്ന് കൊണ്ടയോക്കണം അതിന്റേതായിട്ടുള്ള. ഹോസ്പിറ്റലിൽ കൊണ്ടേക്കണംന്ന് പറയ്ണ്ട് ഭർത്താവ് പറ്ഞ്ഞു
കൊറേ എടങ്ങേറായിട്ട് പിന്നെ ഹോമിയോ കാട്ടീത് ഹോമിയോ കാട്ടിയപ്പോ ഇന്റെ നാത്തൂമാരൊക്കെ ചീത്ത പർഞ്ഞീനു.
ക്ഷൊ ഓമിയൊ ന്താറിയോ. ഒ ഇയ്യോമിയോ കാണിച്ചാല് നമ്മള് ഏഹ് നല്ല ണ് മൂർത്തിച്ചു കഴിഞ്ഞാ പിന്നെ ഓല്‌ പറിണത് ഇതന്നെ ങ്ങള് ന്നാല്.
ആഹ് അഹ് ആഹ് ആഹ് ആഹ് അതങ്ങൻതന്നേ മിക്കാറും അത് പിന്നെ അതോണ്ട് നി കൂലെ ആഹ്
ആഹ്.
ഇ ഇന്റെ മക്കൾക്ക് പിന്നന്താ റിയോ പിന്നെ ഓരോരോ ശരീരോണ്ട് എൾപ്പം കുടിച്ചിണത്. ഞ്ഞ് കുട്ട്യാക്ക് അവിടെ കൊണ്ടോയ് രണ്ട് രണ്ട് മ് എല്ലാരും പറയും ഡോസ് ഇല്ല ഡോസ് ഇല്ലന്ന് ഇങ്ങനെ പറയും അവിടെ കൊണ്ടോയി രണ്ട് ഡോസ് കൊ കൊടുക്കുമ്പോത്തിന് ഓലത് മാറീട്ടിണ്ടാവും ഔ ഓൽക്ക് നല്ല പുട്. ത്താണത് ഞാൻ എന്ത്ണ്ടാ ച്ചേനും അങ്ങട്ട് കൊണ്ടോകും ഞങ്ങളവിടെ തൊട്ടടുത്ത്. ആഹ് തൊട്ടട്ത്ത് ഹെൽത്ത് സെന്ററ് ഇണ്ട് ഇന്ന്ട്ട് ഇമ്മങ്ങനെ പറിം ഇവടെ ത്ത് സെന്റർണ്ടായിട്ട് ഓള് ബസ്സിന് പൈസ കൊടുത്ങ്ങാണ്ട് അവിടെ പോയി ങ്ങാണ്ട് നോക്കാന് ഇപ്പ ഇത്തിരിയും കുട്ടികൾ ഇണ്ടായിട്ടൊക്കെ ഈ ഇബെടെ കാണിച്ണത്.
ആഹ്. ക്ഷെ നല്ലത് നമ്മുക്ക് കൂടുതൽ വേറെള്ള പ്രശ്നങ്ങള് വെരാത്ത് ഹോമിയാേണ്
ആഹ് ആഹ് ഇപ്പ അങ്ങനെ പറയണെണ്ട് ഹോമിയോയിലും കളങ്കെണ്ട് അലോ അലോപ പ്പൊ തീ ചേർക്ക്ണ് ണ്ട്ന്നൊക്കെ പറയ്ണ്ട്. എന്ത് പറ്ഞ്ഞാലും ഞാ ഹോമിയോന്നെ കാൺ ഹേ ഹോമിയോക്കവാല അയിന്റെ ഇപ്പറത്ത് എന്നെ ആയുർവേദ ഡിസ്പെൻസറിണ്ട് പിന്നെ ഐല് പോവും
ആഹ് ഒക്കെ നടന്നോക്കിയാല് നെരന്ന ആൾന്ന് പർണ മതിരി
ആ ആഹ് എഹ് പിന്നെ എന്തായാലും വേണ്ടീല കൊർച്ച ക്കെ കൊറവായി തന്നെല്ലേക്കാരം ണ്ടാവ്വാ. ഇപ്പൊ കൊർച്ചൊക്കെ ചേർത്താലും
അതെ അതെ
പ്പം രോഗാണുക്കള് പിന്നെ ശക്തി പ്രാ പ്രാപിച്ചിക്കല്ലേ അപ്പം പിന്നെ അതോണ്ടൊന്നും നിക്ക്ണ് ഇണ്ടാവൂലേ
മ്. നമ്മള് ഈ ഫാ അ പൊർത്ത്ന്ന്ള്ള ഭക്ഷണം കൊണ്ട് അമ്മള് ള്ള ശരീരത്തിലുള്ള എന്തെ അതെ ഇനിപ്പോ പറഞ്ഞിട്ട് കാര്യല്ല്യ. വല്ല്യ മാരക രോഗങ്ങളൊന്നും ഇല്ലാഞ്ഞാൽ മതി ബാ ക്ക്യോക്കെ ഞമ്മക്ക് സയ്ക്കാ ഏ
ആക്സിഡന്റുകളും ആഹ് വല്ല്യ വല്ല്യ അസുഖങ്ങളും
ഉമ് അതെ നമ്മക്ക് അല്ലെങ്കിലൊക്കെ നമുക്കെന്തെ പിന്നെ നിനക്ക്
പ്പാഞാനൊന്നയെടങ്ങേറായിരിക്കാണ് ഒരാഴ്ചക്കൊണ്ട് ജീവൻ പോയ മാരേര്ന്ന്. അപ്പൻ അപ്പൻഡിക്സ് ഉണ്ടായിട്ടേ പെട്ടെന്നെണ്ട് കേട്ട്ട്ടെ ഉം വല്യ രോഗംന്ന് പറഞ്ഞാ പൊട്ടി കയ്ഞ്ഞാല് നല്ല പ്രശ്നം ആണ് കെട്ടി കഴിഞ്ഞ് അവ് അവ്ടിംവ്ടൊക്കെ കേറൊയ്.
പിന്നെ ആഹ് ഇതല്ലേ എന്താ? ഞമ്മള് മ് കൊടലിന് വൻകൊടലിന് വെരുന് - എന്തോ കൊടലിന് വെര്ണ അസുഖല്ലത്
ടൽന്റെ ആ വൻകൊടലിന് ചേർന്ന് ങ്ങാണ്ടൊരു ചെ ചെറിയൊരു സാധനംണ്ട് അത് ഞമ്മ്ടെ ശരീരത്തിന് വേണ്ട തെന്നെ ത്രെ. പിന്നെ ആ
ആഹ് എക്സ്ട്രണ്ടാവണ തന്നെയാണ് അത് കൊറെ ഏഹ് വളരെ തഅണുക്കളെ എന്തൊക്കെ പിന്നെ അങ്ങനെ നല്ല ഗുണം ചെയ്യ്ണാത്രേ ശരീരത്തിന് ആവശ്യെല്ലാത്രെ പക്ഷേ ശരീരത്തിന് ആവശ്യള്ള സാധനങ്ങള് അത് പ്ര ആഹ് അത്ണ്ടാക്കണുണ്ട്ത്രേ അപ്പോ
ആഹ്‌
എന്തായാലും പ്പൊ ഓപ്പറേഷൊകെ കഴിഞ്ഞു പിന്നെ രാത്രിയായേക്കുണു ഇപ്പോ സ്റ്റിച്ചൊക്കെ എടുത്തിപ്പോ കൊഴപ്പില്ല അങ്ങനെ പോന്നു പത്ത് വയസായ കുട്ടിയാണേ ഉം
അതറിയോ അങ്ങനെ വയറ് കീറിയത് അറിയോ
ആഹ് അത് പിന്നെ ഇസ് ഇതാവ്ണ്ടേ മറ്റേ സർജറി ആവോണ്ടേ ഈ ഹോളാവോണ്ട്
ആ
എന്താ കൊഴപ്പില്ല ചെറിയ ചെറിയതേള്ളു ഉം പിന്നെ റസ്റ്റിന്റെ ഇതിന്റെ ഒന്നും ആവശ്യന്നും പറഞ്ഞിട്ടില്ല സ്കൂൾക്ക് പോവാം പർഞ്ഞ്ക്ണു ഉം ഞാന് പിന്നെ അല്ലാതാണ് ആണ്ന്ന്ണ് കേട്ടപ്പേ ബേജാറയാണേ ആഹ് കുട്ട്യാള് അങ്ങനെ മ്മളീപ്പൊ ഒന്നും ഉണ്ടാവൂല സാധാരണ വയർവേദനയ്കാരംന്ന് കര്തി അങ്ങനെ കൊണ്ടട്ക്ക്ന്ണതല്ലേ ഉമ് അതെ. പെട്ടെന്ന് ഇങ്ങനെയാണ്ന്ന് കേട്ടപ്പളേ സ്കാൻ ചെയ്യാനൊക്കെ പറിമ്പോ ഡോക്ടർ തൊട്ടോകീട്ട് തൊട്ട് ട്ടു നോക്കിയപ്പോ തന്നെ പറഞ്ഞു അപ്പൻഡിക്സ്‌ ആന്ന് ഉം തൊട്ട് നോക്കി അറിയണായിട്ടേ റിയ ഞങ്ങള് ഫസ്റ്റ് സാധാരണ വയറുവേദന ണ് കറുത്തിട്ട് ഇവ്ടെ അടുത്തെ ക്ലിനിക്കില്. ക്ലിനിക്കില് കൊണ്ടോയി ആ ഡോക്ടർക്ക് മനസ്സ്ലായിട്ടില്ല. പിന്നെ അവിടുന്ന് രണ്ടീസം അവിടുത്തെ മരുന്ന് കുടിച്ചിട്ടും കുറവില്ലാതായപ്പോ ഞാൻ ഡോക്ടറെ മാറ്റിക്കാട്ടി മാറ്റിക്കാട്ട് ആ ഡോക്ടർ ചെന്ന് തൊട്ട് നോക്കിട്ടൊള്ളു അപ്പൊത് അപ്പൻഡീസാണ് പൊട്ടൊക്കെ ചെയ്ത്ക്ണ് ഇങ്ങള് എമർജൻസി ആയിങ്ങാണ്ട് പിന്നെ സർജനെ കാൺച്ചോളി നൊക്കെ പർഞ്ഞു അങ്ങനെ വണ്ടി ഉം അങ്ങനെ പട് എന്നാ വണ്ടി
ക്കെ റെഡി ആയിപ്പോ എന്തായാലും അപ്പൊ കൊർച്ച് ഉം കൊർച്ചീസങ്ങനെ വേദന സഹിച്ച്അറ്യ
ആ ഉ നല്ല വേദനായി
ഉം രണ്ടിസം ഉറങ്ങി രാവും പകലും ഉറങ്ങിയിട്ടില്ലാരണം മാര്യാ
ആഹ് ശരി അപ്പൊ ഇത് തൊട്ങ്ങുമ്പോ തന്നെ ഒന്നും കാണ്ച്ചീലെ എന്തോ അയ്ന്റെ?
തൊട്ങ്ങുമ്പോ അ അറീലല്ലോമ്മക്ക് ഇതാണ്ന്ന് അ അറിയില്ലല്ലോ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും വയറുവേദനയും പനിയും ഒക്കെല്ലേ
ക്ക്‌ള്ള മരുന്ന് കുടിച്ചീണ്ടാവുലേ?
ആഹ് വയർവേദനക് അല്ല ഡോക്ടത്ത്ക്കൊണ്ടേയ് ഡോക്ടറെയ്തീതെന്നേണ്. ഡോക്ട്കെനെമസ്സിലായിട്ടില്ലതാണ്ന്ന്ള്ളത് ഉം ഇബടെട് ത്തെ ക്ലിനിക്കിലേ പിന്നെ കൊണ്ടോയത്
ആഹ്
ഇപ്പ എത്തണ്ടോട്ത്ത് എത്തിയപ്പോ മൻസ്സ്ലായി അതുവരെ കൊറെ വേദന സഹിച്ചു. ആഹ് വേംയെത്തീതോണ്ട് അനെ ഡോക്ടർ പറഞ്ഞ്ങ്ങള് ആഹ്
ഇന്നങ്ങനെ പോയി നിക്കാണ്ന്ന്ണ്ടെങ്കില്
ആഹ് അപ്പൊ പൊട്ടും ഉമ്. അങ്ങനെയൊന്നും നിക്ക അപ്പൊ ഡോക്ടർ പിന്നിം രക്ത് കണ്ട സ്കാൻ ഞങ്ങളിഞ്ഞി ടെസ്റ്റിന് ചെയ്യ്ണില്ല ഞങ്ങളിഞ്ഞി വയറിന്റെ ഡോക്ടറെ കാണിച്ചാണ്. ഇപ്പം രണ്ടുസായിട്ടും യാതൊരു ഭേദവുല്ലന്നറഞ്ഞു അപ്പൊ നന്നളും അങ്ങനെപറഞ്ഞ്കാണ്ട് അവ്ട്ന്ന് പോന്നതോണ്ട് ഭാഗ്യം.
അതെ ഏഹ് ദൈവം പിന്നെ നിനക്ക് നുസൈബ വിളിച്ചീര്ന്നാ?
പിന്നെ ആ ഓള് കൊറേ ദിവസായി വിളിച്ചിട് ഓൾക്ക് ഇപ്പ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് പോ അങ്ങനെ അതിന്റെ ഇതി കൂടെയാണ്.
ഉം ഏതേലോള് ഏഹ് വിളിക്കണ്ടഅന്റെ നമ്പർ ഇന്റെട്ത്ത്ന്ന് വാങ്ങീട്ട്ണ്ട് വി
ആഹ് ആഹ് ഓൾ അയ്ക്കൂടൊക്കെ ഇങ്ങനെ കുടുങ്ങീട്ടെയ്കാരം.
അതെ കൊറച്ച് പൈസ എന്തേലു ഉണ്ടാവോ ചോയിച്ചു. ആഹ് അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇപ്പോ ഒന്നും എടുക്കാനില്ല വ
ആ ആ
ആ സാഹചര്യത്തിനൻസര്ച്ച് പർഞ്ഞ്.
ആഹ് ആഹ് വിളിക്കട്ടെ ഉം ആഹ് ആത് ഞ് എവിട്ന്നേലും തര പെട്ട്ക്ക്ണോ ന്നും അറീല. പിന്നെന്താ കൊഴ്പ്പൊന്നുല്ല്യ.
ശെ ഞാനതൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു ട്ടോ എന്നാ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ ഉം ഉം എന്ന ശരി
ആ